ഹലോ ഹലോ ആ കേക്കാ കേക്കാ ഇപ്പൊ കേക്കാം ഉം ഫുഡൊക്കെ കഴിഞ്ഞാ ഇവിടെണ്ട് ഫുഡ് കഴിച്ചു ജിരിക്കണ് എന്തോ
എന്താണ് സ്പെഷ്യല്
സ്പെഷ്യലൊന്നൂല്ല്യ മീൻകറിണ്ടായിരുന്നു ആഹ കേക്കണ്ട് മീൻകറി ഇണ്ടായിരുന്നു ഉം പിന്നെ ഇന്നല്ത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ സ്പെഷ്യല്
ഓ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണോ
ആ മഴയുണ്ടാ
ഉം ഇവിടെ നല്ല മഴയായ്ര്ന്ന് ഉം രാവിലെത്തൊട്ട് വൈകുന്ന നല്ല മഴയിണ്ടായർന്ന്
മഴയില്ല ഭയങ്കര ചൂടാ
ആഹ
എന്തട്ടാ സ്പെഷ്യൽ എന്ത്‌ട്ടാ കഴിക്കാൻ ഇവിടെ ചൂട് സമയാണ് ഇനിയിപ്പ സെപ്റ്റംബർ അവസാനൊക്കെ ആവും ഉം മഴ യായി തൊടങ്ങുമ്പോ എന്തോട്ടാണ് കഴിക്കാനുള്ളെ
ഇവിടെ കഴിക്കാന്ന്ത്‌ വച്ചക്കണേ ആ ഉച്ചക്ക് കൂരിക്കറി വെച്ചിട്ടുണ്ട് കൂരിയേ
ആ ആ
അതും പിന്നെ എന്തേലും ഒരു ഒലത്ത് ഉണ്ടാവും അല്ലെ എന്തേലും ചമ്മന്തിയാ ചെറുതായിട്ട് അങ്ങനെ കോ
ഉം ഉ ഉ പച്ചക്കറി ഉണ്ടാവല്ലോ അപ്പൊ എന്തായാലും
ഉം പച്ചക്കറി എന്തായാലും ഉണ്ടാവും അത് ഞങ്ങളെ ഒരു ഒരു ആചാരവാണ്
ഉം എത്ര എത്ര മണിക്ക് കഴിക്കു വൈകില്ലേ
ഉം ഞങ്ങള് ഇവിടെ വൈകിയ കഴിക്കാറ ഒരു പത്ത മണിയൊക്കെ ആവുമ്പോഴത്തേക്കേ കഴിക്കുള്ളൂ
അപ്പൊ നാളെ ക്ലാസ്സിൽ പോണ്ടേ
ആ നാളെ ക്ലാസിൽ പോണം അതെല്ല ഞങ്ങള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ കഴിക്കയുള്ളൂ അപ്പോ സമയാ വല്ലൊ
ആഹ് ആഹ് നേരത്തെ കഴിക്കാനും പറ്റില്ല തോന്നണല്ലേ
ഉം നേരത്തെ കഴിക്കാൻ എല്ലാം കഴിയുമ്പോ സമയം വൈകും അത്രേ ഉള്ളൂ
ആ വൈന്നേരപ്പൊ എന്തേലും കഴിക്കോ കാര്യായിട്ട്
വൈകുന്നേരതാ ചായ ഉണ്ടാവല്ലോ ചായയ്ക്ക് കടിയെന്തേലും വാനിച്ചരെ ചെയ്യും
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പുല്ല എന്തെങ്കിലും ഇല്ല ഈ സമയൊക്കെ ആവുമ്പോഴക്ക് വെഷ ആ വിശപ്പാവൊല്ല ഈ സമയവുമ്പോഴക്കും അതാണ് ചോദിച്ചത് ഉം ഇനിയിപ്പ നാളെ കോളേജ് പോണ്ടേ
ഉം നാളെ കോളേജിണ്ട്
നിങ്ങടെ പ്രൊജക്ട് പ്രൊജക്ടൊക്കെ കഴിഞ്ഞാ ആഹ ആ ഉ ലാബാണല്ലേ ലാബ് എക്സാം ഉണ്ടല്ല ഉം ഉം
അപ്പൊ അത് ചെയ്യ ആ ലാബ് എക്സാം ഉണ്ട് അത് ജൂലൈ അവസാന ആവുമ്പോഴത്തേക്കാ വന്നത് എല്ലാം കഴിഞ്ഞിട്ട്
ശരിക്ക അപ്പ റിസൾട്ട് അപ്പ എന്നേക്കി വരൂ
റിസൾട്ട് ഒരു എ എന്താ പറയാ ഒരു ഓ ഓഗസ്റ്റ് സെപ്റ്റംബർ അതീ കൂടുതൽ പോവില്ല
ഉം ഉം ഉം ഉ ഉ എത്രയും പെട്ടെന്ന് വരുല്ലേ വേഗം
ആഹ ഉ അധികം നാൾ വേണ്ടാ ഇപ്പൊ തന്നെ ഓൾറെഡി ഞങ്ങളുടെ പേപ്പർ തിയറിയുടെ വാല്വേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പ്രൊജക്ടിന്റെയും ലാബി ന്റെയും കൂടി മാർക്ക് ചെല്ലാനുള്ളൂ അപ്പൊ അത് കഴിയുമ്പോ പെട്ടന്ന് റിസൾട്ട് വന്നോളും
ആഹ ആഹ് ആഡ് ചെയ്ത് വരുന്ന് ഉ ഉ അപ്പ അ അപ്പൊ ഈ പ്ലേസ്മന്റക്ക സമയം കഴിഞ്ഞാ
പ്ലേസ്മെന്റിന്റെ ആഹ ഇപ്പൊ നടക്കണ്ട് അങ്ങനെയൊക്കെ
നിങ്ങളടെ ഇതി ആഹ നിങ്ങടെ ഇതിനെ വിളിക്കല്ല അല്ല
ഞങ്ങളുടെ ഇതിന് ഇല്ല ഞങ്ങളടെ അധികം സയൻസ് അല്ലേ ഞങ്ങടെ ഈ ആർട്സ് ബേസ്ഡ് ആയിട്ടുള്ള കൂടുതലും കൊടുക്കുള്ളൂ
ആഹ് ആഹ്ആ ഹ്
അങ്ങനാ അവിടെ ബാക്കി മോന എന്തയ്യന്
ആഹ മോനും ഇവിടെ നാളെ പരീക്ഷയാണ് കെമിസ്ട്രി പഠിച്ചോണ്ടിരിക്കയാണ് ഉം ഉ
ആഹ
അപ്പൊ ഇത് എന്താണ്പ്പ ഇത് സമയം വൈകീന്നണല്ലോ ഇപ്പൊ കഴിക്കരുന്നില്ല എന്തായാലും മഴക്കെയല്ലേ
ആ അത് കോഴപ്പല്ല അത് ചൂടാകാൻ വെച്ചിട്ടോള്ളൂ
ഓ ഇപ്പൊ മഴയാതു കൊണ്ട്
ഉം അപ്പ അങ്ങനെ കഴിക്കാന്നൊക്കെ വെച്ചാണ്
ഉം
അങ്ങനെക്കെ പിന്നെ വേറെ നാളെ ജോലിക്ക് പോണില്ലേ
ആ നാളെ ജോലിക്കു പോണം ഹ് അപ്പാ ആ ജോലിക്ക് പോണം ജോലിക്ക് എല്ലാ ദിവസവും പോണം
ആ അ
ഇവിടെ ഭയങ്കര പാടാണ്ന്നെ അത് കഴിഞ്ട്ട് പിന്നെ ട്യൂഷനും കൂടെ ഉള്ള കാരണം ണം പറ്റൂല അതാണ് ഏറ്റവും വലിയ പാട് ഭയങ്കരയിട്ട് ട്ടാ ഇതാവും ഭയങ്കരായിട്ട് ടയെടാവും അതാ ഉം
ലീവൊക്കെ എടുക്കാൻ പറ്റൂല്ലോ നിങ്ങക്ക്
ലീവ് ഇടുക്കാൻ പറ്റും ഇപ്പ ഞാൻ വന്നിട്ട് വേറെ ടീച്ചേഴ്സൊക്കെ കോറവാണ് അതോണ്ട് ലീവ് എടുക്കാനായിട്ട് പറ്റൂല അതാ പ്രശ്നം ഉം
അഹ് ശരി
പിന്നെ അവ്ട്ത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്ണെങ്കിലും ഇപ്പൊ ഒരെണ്ണം ഉണ്ടായിരുന്നതൊക്കെ പോയി അപ്പ പിന്നെ വേറെ ആരും ഇല്ല ആ അപ്പ നമുക്ക് അതൊണ്ട് ആ അപ്പ നമുക്ക് അതുകൊണ്ട് ലീവ്ട്ക്കണ കാര്യത്തിലും കൊർച്ച് പാടാണ് ഉം ഉം ഉം
ഉം അത് ശരിയാണ് പിന്നെ ലീവ്ട്ത്താലും സാലറി കട്ട് ചെയ്യൂലെ അവര്
ആ ലീവ്ട്ത്താ സാലറി കട്ട് ചെയ്യും ഒരു ലീവ്ട്ക്കാ മന്ത്ലി പിന്നെ മൂന്ന് ഇതൂണ്ട് മൂന്ന് എന്ത് നേരെത്തെ ഒരു ഇത് പെർമിഷനും ഉണ്ട് നേരത്തെ ചോയ് ച്ച് പോണത് ആ മൂന്നുപ്രാവശ്യം അത്ട്ക്കാ ഉം അതെപ്പോഴും എടുക്കാറുണ്ടേന്ന് വെച്ചാല് നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ അത് തന്നെ പറ്റൊള്ളൂ ഇവരോടി ഈ മെല്ലിട്ട് ഭയങ്കരായിട്ടേ പാടാണല്ലോ അപ്പ അതുകൊണ്ട് നേരത്തെ ചോയ്ച്ചു പോരും ഉം
ഉം അപ്പ ഇനിപ്പോ ആ വേറെ എന്ത് ജോലിയാ ചെയ്യ്ണേ
ഞാൻ ടീച്ചറാണ് ഉം
ഓ
ആപ്പ അങ്ങനെ ഏ ചെറിയ പിള്ളാരെ
ആ ഓ ചെറിയ പിള്ളേരെ മേയ്ക്കാൻ ഭയങ്കര പാടല്ലേ
ഉം ഭയങ്കര പാടാണ് ഒര് രക്ഷയുമില്ല ഒന്നാമത് ഭയങ്കര സെൻസിറ്റീവായിരിക്കും അല്ലവര് ആ സെൻസിറ്റീവായിരിക്കും പറഞ്ഞാ കേക് ക്ക്‌ ണതല്ല നമ്മള് എന്തെങ്കിലും ചെറിയ ഒരിത് ചെയ്ത് ഇതാക്കിയാ വഴക്ക്‌ പറ ന്നാലും ഭയങ്കര കരച്ചിലും മിഴിച്ചിലൊക്കെ യിരിക്കും അതാണ് പറ്റ്ണേ ഏറ്റവും വൽയപാട് ഇതാണ് ശരിക്കും ഈ ഒരു ഇത് ലാണ് കൂടുതല് ശമ്പളം തരേണ്ടത് അവരെ ഇതാക്കാനല്ലേ ഭയങ്കര പാട് ഉം അതാണ് പിന്നെ വേറെ എന്തിട്ടാണ് പരിപാടികൾ വേറെ സിനിമക്കൊന്നും പോവാറില്ലേ
സിനിമക്ക്‌ പോ നോക്കന്ന് വിചാരിച്ച പിന്നെ ഇപ്പോഴ ത സിനിമ ഒടിറ്റി ഇറങ്ങിയിട്ടുണ്ട് ബ്ലാസ്റ്റ് എന്ന് പറയാ
ആ ബ്ലാസ്
അത അത്യാവശ്യം നല്ല ഇടിപടം പോലത്ത
ഉം ഉം ഉം
മ ജ ജാക്ക് ആൻഡാനിയൽസൽത്താ മറ്റവരല്ലേ ദിലീപിന്റെ ഒപ്പ ഉള്ളത്
ഓ അർജുൻ
അർജുൻ ആ അവന്റെ അവനും ഭാര്യയും മോളും ഉം നല്ലത് അത്യാവശ്യം ഞാൻ റീൽസിലൊക്കെ കണ്ടതാ നല്ല സീൻസ്
ഓ ഉം ഉം എന്തങ്കിലും നല്ല സിനിമ പിന്നെ ഇരുന്ന് കാണും പക്ഷെ ഇന്നൊക്കെ ഇടക്ക് നേരം ഉണ്ടാവോ ഇതിപ്പോ കോളേജിൽ പോയി വന്ന്
ആ അതിന് സമയോന്നില്ല ഇത് ഞാൻ റീൽസിൽ കണ്ടതാ കാണണോന്നുണ്ട് സമയം കിട്ടണേണി മാത്രം
ആ ആയിപട്ടല്ല ഗ്രാമായി വർക്ക് ചെയ് ഇണ്ടാ
മൂന്ന ദിവസ തേക്ക് ഇപ്പൊ തിരിച്ച് ടെലഗ്രാം വർക്ക് ചെയ്യാൻ തുടങ്ങി
ഓ ഓ ഓ ഓ ഓ
ആ ആ
ഹോബി എന്തെങ്കിലുംണ്ടോ
എനിക്ക് ഇഷ്ടമുള്ളോബീന്ന് വെച്ചാ ആ അങ്ങണ്ടൊ പ്രത്യേകിച്ച് ഹോബി ഒന്നുല്യാ എനിക്ക് പാട്ട് ഡാൻസ് ആ പാട്ട് കേ ക്കാനൊക്കെ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അല്ലാതെ വേറെന്നും ഇല്ല അധികം അവിടെ എന്തെലും ഇഷ്ടണോ
ആ ഇതൊക്കെ തന്നെയാണ് ഹോബികള് പിന്നെ നമ്മള് കെ ജി ടീച്ചർ ചെറിയ ക്ലാസ് ടീച്ചർ ആകുമ്പോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണ അല്ലോ അപ്പൊ അതൊക്കെ ചെയ്യും അങ്ങനെ കൊറച്ച് കാര്യങ്ങൾ ഉം
ആണല്ലേ ആ അപ്പൊ എങ്ങനൊയിരിക്കും പഠിപ്പിക്ക നിങ്ങള്
ഞങ്ങള് നമ്മള് ചാർട്ടൊക്കെ ഇതാക്കി പിന്നെ വീഡിയോ കാണിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് റയിംസെ കേ പഠിപ്പിക്കണ പിന്നെ നമ്മളും അവരുടെ കൂട്ടി തന്നെ ഇതായി നമ്മള് അടു തിരുത്തി ഓരോ ലെറ്ററും നന്നായിട്ട് ഇതാക്കി ആ പ എഴുതിപ്പിച്ച് അങ്ങനെ ഇതാക്കി പഠിപ്പിക്കണം അതന്നെ അല്ലാതണ്ടിട്ട ഭയങ്കര പാടാണ്
ആ അത് ശരിയട്ടാ പിന്നെ ഇവർക്ക് ഫുഡ് ഒക്കെ പ ഇങ്ങനെ വന്നലില്ല
ഏ അതിലിപ്പ ആയ ആൻ്റിമാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് ചെയ്തോളും പക്ഷെ ഇപ്പൊ എന്തുട്ടാന്ന് വെച്ചാല് അവര് ഇപ്പൊ രണ്ടു ദിവസായിട്ട് ആ ചേച്ചി ലീവാണ് അതുകൊണ്ട് ഏ എടുക്കണില്ല വന ഇത് നമ്മള് തന്നെ ചെയ്യണം എല്ലാനും ഉം
ഓ അത് പാടല്ലേ
ഹ് ആഹ അത്പാടാണ് എന്നന്ന് വച്ചാല്ൽ നമ്മള് എല്ലാ പിള്ളേരും ഒരേ മാതിരി ആയിരിക്കണം ചലതങ്ങൾൊക്കെ ഭയങ്കര ദേഷ്യമുള്ള മക്കള ഉണ്ടാവും അതൊക്കെ നമ്മള ഇതാക്കാക്കി തിന്നേയില്ല അങ്ങനെയൊക്കെ കൊച്ചു പിള്ളേ അടോട്ടെ അങ്ങനെയൊക്കെ ഇതുള്ള മക്കളും ഉണ്ടാവും
ആ അതെ
അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊറച്ച് ക്ഷമ വേണം ആഹ ക്ഷമ വേണംന്നള്ളൂ ബാക്കി നമ്മള എത്ര സഹായിച്ചാലും നമ്മള് തന്നെയള്ള ഫുഡ ഒക്കെ ഫുഡ് ഇതാക്കി അവരെ ബത്രറൂമിലൊക്കെ കൊണ്ടു പോണം ആദ്യം അങ്ങനെയൊക്കെ ഒരിത് വരുമ്പോ കുറച്ച് പാടാണ് അത്രൂം
കേക്കണോ
അവര് നമ്മ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കും കുഴപ്പമില്ല മര്യാദയ്ക്ക് മം
ആഹ അതെ സ സഹായിക്കാന കുഴപ്പില്ല ലെ എല്ലാ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പാടായിരിക്കല്ലോ
ആഹ് പാടായിരിക്കും അതുതന്നെ എന്ത് ചെയ്യാനാ മം
മഴ പറഞ്ഞാൽ എനിക്ക് തുമ്മലിച്ചിരിക്കുകയാണ്
ആ ഇവിടെ മഴ ഇല്ലെങ്കിലും നമ്മള് തണുത്ത വെള്ളം കുടിക്കുവല്ലോ അപ്പൊ എന്താന്ന് വെച്ചാല് തണുത്തള്ളം ഇതായിട്ട് ട്ട് മ് കുടിച് കുടിച് കോൾഡായിട്ട് ഇപ്പൊ തുമ്മലും ജലദോഷോം കഴിഞ്ഞ ആഴ്ചയൊക്കെ പനിയായിരുന്നു മ് അപ്പൊ അങ്ങനെച്ച് എന്നാ ശരിയെന്നാ
നല്ല തുമ്മല്ല
ആ ആ സൂക്ഷിക്ക്ട്ടാ എന്നാ ശരി മോളെന്നാ ഓക്കെ എന്ന മ് മ് ഉം ആ ശരി ശരി